ഹലോ
ഹലോ
ആഹ് കേക്കണില്ലേ?
ഹലോ
ഹലോ കേക്കണില്ലേ? ഹലോ. ഹലോ. ഹലോ. പിണ്ടോ ഹലോ.
ഹലോ കേൾ
ആ. കേക്ക്ണില്ലേ. ആ. ഇണ്ട്ണ്ട്. നിങ്ങക്ക് കേക്കണില്ലേ?
ഇൻക്ക് കേക്ക്ണ്ട് പോ. ഇങക്ക് കേക്ക്ണില്ലേ. അവിടെ മഴണ്ട് തോന്ന്ണ് ലെ. ഹലോ.
അല്ല ഇവിടെ കൊഴപ്പൊന്നുല്ല കേക്കണ്ട്
ആ ഇണ്ടല്ലോ. ഇപ്പ കേക്ക്ണില്ല. ആ.
ആ ഉണ്ട് ഉണ്ട് ഉണ്ട് ഇല്ല. ഇപ്പൊ മഴല്ല.
ആ.
റേഞ്ചിന്റെ പ്രോബ്ലം ഉണ്ടോ? ഹലോ
റേഞ്ചിന്റെ പ്രശ്നണ്ടോ അടെ?
ചെറുതായിട്ടുണ്ടോന്ന്. ഇന്ന് മഴൊക്കെ പെയ്തതോണ്ടേ അയിന്റതാ.
ആ. ഞാൻ പറഞ്ഞ ശേഷാണ് ങ്ങൾ കേക്കണ തോന്നണ്ട്.
കൊറച്ച് ടൈം എടു അപ്പത്തേക്ക്
ആ. ആ. ന്നിട്ട് ന്തൊക്കെ. ഭക്ഷണം കഴിച്ചോ?
ഹലോ
ഹലോ
ആ. ഇങ്ങള് കഴിച്ച. ആ.
ഇല്ലല്ല. ഇവിടെ കഴിക്കൻ ആവണള്ളു ലേയ്റ്റായിട്ടാ കഴിക്കല്. അവിടെ കഴിച്ചോ? ലോ
കൊർച്ച്
ആ. കടക്കാനൊക്കെ ആയോ? ടൈമ്.
ഇല്ല പത്ത് പത്തര പതിനൊന്ന് മണിയൊക്കെ അവ്ടെ.
ആ. അവിടെയും നല്ല വൈകീട്ടാ കടക്കലും. ഭക്ഷണം കഴിക്കലൊക്കെ. നേരത്തെ കഴിക്കൊന്നുല്ല.
ആ. അപ്പൊ പൊതുവെ എല്ലാരും അങ്ങനെയൊക്കെ തന്നെ.
ആ
ഇല്ല
ആ. ഇവിടെ ഇപ്പൊ വലൃയ മഴല്ല. ഒരാഴ്ച മുമ്പ് നല്ല മഴയാരുന്നു. ഇപ്പൊന്ന് കൊറഞ്ഞക്ക്ണ്
അതും. അപ്പൊ ഇവടിം അങ്ങൻ തന്നെ അവസഥ. എന്താന്നീട്ട്
അവിടെ എങ്ങനെ വള്ളൊക്കെ കേറ്ണ സ്ഥലാണോ എട്ത്ത്.
അല്ലല്ല കുന്ന് പ്രദേശാ
ആണോ ആ അപ്പൊ വള്ളം കാരണം ബസ്സൊന്നും ഉണ്ടാവൂല അല്ലേ
ഇല്ല
ആ. ഇവിടിം അങ്ങൻത്തെ കൊഴപ്പൊന്നുല്ല. പൊഴിം തോടൊന്നും എടുത്തില്ലാത്തൊണ്ട് വലിയ പ്രശ്നല്ല.
ആ എന്നിട്ട് വീട്ടില് ആരൊക്കെണ്ട്?
ഇവിടെ ഇപ്പിം ഇമ്മിം ഞാനും അനിയനൊക്കെണ്ട്.
ആ.
നിങ്ങളെ കല്യാണം കയിഞ്ഞതാണോ?
അല്ലല്ല
ആ പഠിക്കണോ?
വർക്കിയാ
ഇല്ല ഇല്ല കല്യാണൊന്നും കഴിഞ്ഞിട്ടില്ല.
ആഹ്
ഹലോ
ആ ആ കേക്കണില്ലേ
ആ എടക്ക് ഒന്ന് കട്ടാവണ പോലെണ്ട്
ആ അത് അറേഞ് ിന്റെ പ്രശ്നം കൊണ്ടായിരിക്കും ഇപ്പൊ ചെറുതായിട്ടൊന്ന് മഴ ചാറുന്നു അപ്പൊ അതിന്റെ എന്തേലിലും പ്രശ്ന ആയിരിക്കും
ആ
ആ എന്നിട്ട് എങ്ങനെ യാത്രയൊക്കെ പോയലണ്ടോ
ആ അപ്പൊ നിിക്കുന്ന അ
ആണോ ആ യാത്ര പോവശ്ടല്ലാത്ത ആളാണോ
അല്ല വീട്ടിൽ പോവില്ല അതാണ് പ്രശ്നം
ആ ഇവിടെ അങ്ങനെ പോറന്നില്ല ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഫ്രണ്ട്സിന് ഇപ്പോ അല്ലെങ്കിൽ കുടുംബക്കാരപ്പോൊക്കെ അങ്ങനെ പോകും
അധികം പോവാില്ലൊന്നുല്ല
ആ ലോ
അവിടെ എങ്ങനെ മലപ്രദേശങ്ങളാണോ കാണാനൊക്കെണ്ടോ അവിടെ സ്ഥലങ്ങള്
ഹലോ
ആ കേക്കണില്ലേ
ഞാൻ ചോദിച്ചിട്ടന്ന് പറഞ്ഞില്ല അല്ലങ്കക്ക് എന്താ ചെയ്യണ പഠിക്ക
ഞാൻ പറയണ അങ്ങട്ട് കേൾക്കണില്ല
ഇപ്പ കേട്ടും പക്ഷെ ഞാൻ ലേഗയിട്ട് കേക്കണ തോന്നി
ആണോ ആഞാ അപ്പൊ കൊറെേ പറഞ്ഞു ഇങ്ങൾ ചോയിിച്ചിട്ട അങ്ങോട്ട് കേക്കണില്ല
ആ
ആ ഞാ പഠിക്കണ ഡിഗ്രിക്ക് പഠിക്കണേ
ഏതാ
ഡിഗ്രി പലാസ്റ്റ് ഇയർ ആണ കയ്യാനായി ബി ഇംഗ്ലീഷ്ാണ്
ആഹ ഇട്രച്ചറ അതാ ഫഷനല്ലാ ആ എങ്ങനെണ്ട
കൊഴപ്പല്ല തട്ടി മുട്ടിയോക്കെ അങ്ങനെ പോണണ്ട്
ഏത് യൂണിവേഴ്സിറ്റി
കൽിക്കറ്റ് ന്നെയാണ്
ആ ഇന്ന ഫ്രണ്ടതാ പഠിച്ചിരുന്നു പ്പോൊ ഇറങ്ങി ഒരു വൺ മന്തിന്റെ അടുത്തായി എന്റെ ഫ്രണ്ട് അതാ വിടിച്ചിന്ന് പറയാ ആ ഓള് ഒരു വർഷയിട്ട് കഴിഞ്ഞിട്ട്
ആണോ എന്നിട്ട് ഇപ്പ എന്താ ചെയ്യണ ഡിഗ്രി അയിട്ട്
പീജിയ പീ ജി കൊടുക്കണം എന്നാണ്തുവരെ കൊടുത്തിട്ട ചെയ്യ അങ്ങനെ പേ ഇരിക്കണ്ടള്ളു
ആണോ എനിക്കും ഇത് കേിട്ട എന്താ വലിയ ഐഡിയ ഒന്നും ഇല്ല അധികംല്ലരൊക്കെ പി ജി ആണ് എന്നൊക്കെ പറയ ഉണ്ട് പി ജിക്കും ഇല്ലേ വൺ ഇയർ ഒക്കെ
ടു ഇയർ അല്ലേ
പി ജിോ ആണോ ആ അതിനെപ്പറ്റി എനിക്ക് വല്ലാതെ അറിയില്ല ഡിഗ്രി കഴിഞ്ഞിട്ട് നോക്കാത കരുതിീട്ടാണ്
ആഹ ഇപ്പൊ നാാല വർഷല്ല എടഗല്ലേ ഞാൻ ഡിഗ്രി പഠിച്ചിട്ടയാ ഡയറക്റ്റ് പ്ലസ് ഇങ്ങൾക്ക് നല് പ്രശല്ലല്ലോ
എന്താ പഠിച്ചേ
ഞാൻ ഡി എം എൽ ടി
ആ അപ്പൊ എന്തിന്റെ എന്തിന്റെ വർക്കാണ്
ആ ലാബ് ടെക്നിഷ്യനാ
ആണോ ഓ എം എൽ ടി ആണോ
ആ അതെ
ആ എന്റെ ഫ്രണ്ട്സ് ഉണ്ട് എം എൽ ടി പഠിക്കണത്
ഡിപ്ലോമയാണോ
അതെനിക്കറിയില്ല ഇവിടെ മൗലാനിയിലും അൽഷിഫിയില ഒക്കെ ഉണ്ട് കൊറെ ഫ്രണ്ട്സ്
ആ ആ
നിങ്ങളെ എത്ര വർഷം കഴിഞ്ഞട്ടാണ് ബൊബിനേറിയത് ഹലോ
അവിടെ കോളേജ് ഉണ്ടേ
ഹലോ കേക്കണില്ലേ ഹലോ കേക്കണില്ലേ പറയിണത്
കോഴ്സ് കഴിഞ്ഞട്ട് ട്രെയിനിങ്ങിന് കേറി അവിടുത്ത വന്ന വർഷത്തെ ഇലെ